ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് എന്തുണ്ട് വിശേഷം?
എന്താ വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല ചായ കുടി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു നിങ്ങള് ചായൂടി കഴിഞ്ഞോ?
ചായൂടിക്കെ കഴിഞ്ഞു
ആഹ് ആഹ് ആഹ് നാളെ ഇനി ഞായറാഴ്ചയല്ലേ നാളെ ഇനി പ്രോഗ്രാം വല്ലോം ഉണ്ടോ?
സൺ‌ഡേ ഹോളിഡേ അല്ലേ പ്പ എന്തെലും കാണും.
പുറത്ത് പോകലോ വല്ലോം ഉണ്ടോ?
അറില്ല ഞങ്ങളല്ലാ തീരുമാനിക്കണെ ഞങ്ങളെ വിളിക്കും ഞങ്ങള് പോകും അത്രേ ഉള്ളു മ്ഹ്
ആഹ് ആഹ് ആഹ് അങ്ങനെയാണെങ്കിൽ എന്തോ?
നമ്മുക്കടെ ചാടയൊന്നും ഇല്ല
അതെയാ ആഹ് ആഹ് ഹസ്ബൻഡ് മക്കളും എല്ലാരും കൂടെ ഒന്നിച്ചാണ പോണെ?
ആഹ് അതെ അതെ അതെ
ആഹ് ആഹ് ആഹ് സിനിമക്കൊക്കെ പോവോ അതെയൊ
പോവും സിനിമെ ഈ നമ്മള് എല്ലാരും കൂടെ അപ്പമാക്കെട്ടി കേറുമ്പോം അവിടെ സിനിമയുണ്ട് അപ്പൊ അവിടെ കയറി എല്ലാവാരും കൂടെ കാണും. അവസാനം കണ്ട ദൃശ്യായിരുന്നു. നല്ല സീനായര്ത് ഉം
ആഹ് നല്ല സിനിമ ആയിരുന്നല്ലേ
കണ്ടായിരുന്നോ
ദൃശ്യം കണ്ടു
ഉം
ദൃശ്യ എന്തോ
അന്നര് തോന്നത് പോലെ കണ്ടു എന്നൊരു വേണ്ടായ പോലെ
ആഹ് അല്ല ദൃശ്യം എനിക്ക് വല്ല ഇൻട്രസ്റ്റ് ഇല്ല അപ്പട അതുകൊണ്ടാ
ആ ഉ
പടം ഇ ഇപ്പോഴത്തെ സിനിമന്ന് ചുമ്മാ ഒരു വക ഒരു സിനിമയാന്നേ എന്തോ
എല്ലാം ലോകം മാറി മറിഞ്ഞില്ലേ പണ്ടത്തെ ഇപ്പഴത്തെ വെച്ച് താരതമ്യം ചെയ്യ കൊള്ളൂല്ലാതൊന്നു
ഹ ഹ അത് ശരിയാ
പണ്ട് നമ്മക്ക് പണ്ടത്തെ കാര്യം ഓർത്ത് ഇങ്ങനെ ഇരിക്കാം ഇപ്പഴത്തെ ഇപ്പഴത്തെ തലമുറയിനെ അത് കുറേ കൂടെ കഴിയുമ്പം അവര് പണ്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കും അതാണ് ഇനി കിടക്കണത് അപ്പ കഴിഞ്ഞു പോയ കാ കഴിഞ്ഞു പോയ കാര്യങ്ങളൾ ഓർത്ത് നമ്മള് ദുഃഖിക്കാതെ നമ്മള് നമ്മൾക്ക് കിട്ടുന്ന സമയം നമ്മള് നല്ല രീതിയിൽ പെരുമാറുവാ ജീവിക്കുക അത്രേ ഉള്ളൂ നീ പണ്ട് പണ്ടതൊണ്ട് കാര്യം ഇല്ലതനിക്ക് തോന്ന
ആഹ് അല്ല നമ്മ ഓർമ്മകളാണല്ലോ മനുഷ്യനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്
ഓർമ്മകളൊക്കെ ഉണ്ടകു ഓർമ്മകൾ വേണമല്ലോ അതുകൊണ്ടല്ലേ ഈ പഴയ കാര്യങ്ങൾ നമ്മള് പണ്ടത്തെ ഇപ്പഴും താരതമ്യം ചെയ്ത് നമുക്ക് പണ്ട പണ്ടത്തെ ഇത് മതിയായിരുന്നു എന്ന് പക്ഷെ പണ്ടത്തെ കാലത്ത് നമ്മുക്ക് പറയും അവര് പറിം അയിന്റെ അപ്പറത്തെ കാലം മതിയായിരുന്നു അവർക്ക് എല്ലാത്തിും എല്ലാര്ക്കും കുട്ടിയായിരിക്കാനാണ് താല്പര്യം
ആഹ്
ആഹ് ആ കുട്ടിക്കാലത്തേക്ക് പോകുമ്പോ പയ നമുക്ക് ഒത്തിരി ആ നമുക്ക് അന്ന എന്ത് ചെയ്യാൻ പറ്റിയില്ലോ അത് ചെയ്യാൻ പറ്റിയില്ലോ അ നമ്മള് നുക്ക് മനസ്സിൽ തോന്നാറില്ലേ
ഉണ്ട്ണ്ട് തീർച്ചയായിട്ടും
അ അതാണ് നമ്മടെ ഇത് ഇപ്പഴത്തെ പിള്ളേരും നാളെ ഇവ ഇവിടെ മുതിർന്ന് കഴുമ്പൾ അവർക്ക് ബോധം വരുമ്പോം അവരും പറയും ആ കുട്ടിയുന്ന സമയം അവർക്കും ചിന്തകൾ
അവരവരുടെ മക്കളോട് കഥകൾ പറഞ്ഞു കേൽപ്പിക്കാം
അവടെ ഇപ്പ അതാ ഇപ്പൊ ജനറേ അങ്ങനെയാണല്ലോ
ആഹ്
അതെ അതെ ന്യൂസുകളൊക്കെ കാണാറ്ണ്ടോ?
ന്യൂസലാണ്ട് ഇപ്പൊ കുറവാ മടിയുമ്പോ ഒരു ന്യൂസ് കാണല് ഉണ്ടായിരുന്നു ഞാന്
അ അ ആഹ്
അ അടുക്കളെ കേറുമ്പോ നൂറ്റിപ്പൊ കയറുകള്ളായിരുന്നു ഇപ്പ കൊറച്ചായിട്ട് കൊറവാ സോഷ്യൽ മീഡിയ മൊത്തോടെ കൊറവാ
അതെയോ
ആ നമുക്ക് ഇപ്പ ഇപ്പത്തെ ഇത് കൊറച്ചുസായിട്ട് അറിയാൻ പാടില്ല
അതെല്ലേ ഉം മഴ ഇപ്പൊ ഞാന് ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്ത സ്പെസഫിക് സമുദ്രം വിള്ളല് സംഭവിച്ചു ന്നുള്ളതാ
ആഹ് സമൂഹത്തിന്റെ അടുത്തട്ടല്ലേ അണ്ട്ണ്ട് ആ കസ സമൂഹത്തി അട് തട്ടില് എന്തോ സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനും കേട്ടായിരുന്നു
ആഹ്
അതൊന്നും വ്യക്തയിട്ട് മനസ്സിലായിട്ടില്ല അല്ല ചെയുന്നു അല്ലെങ്കിൽ ഇതെയ് ഇതൊക്കെ കേശൊക്കെ ഊർജ്ജ സൂര്യന്റെ ഊർജ്ജക്കൊക്കെ തീരാറായെന്ന് പറയുന്നില്ലേ ഏകദേശം എല്ലാം തീരുമാനം ആയിക്കൊണ്ടിരിക്കണു
ആഹ് ഭൂമി എപ്പം വേണേലും
മനുഷന്റെ കണ്ടുപിടുത്തങ്ങൾ അവസാനിക്കില്ലോ
ആ നാസയൊക്കെ ഒരുപാട് ഇത്ടക്കെട് പൊറത്തു വിട്ടിട്ടുണ്ടല്ലോ ന്യൂസുകള് ഭൂമിയെ കുറിച്ചൊക്കെ
അതാ ഇന്നല്ലേങ്ങാണ്ട് ഞാനൊന്ന് കണ്ടായിരുന്നു എങ്ങനെയാച്ച നാസേൽ എന്തോ സ്ഥലം മേടിക്കണൊന്നില്ല ഈ നമ്മടെ മറ്റേ നാസ ചന്ദ്രൻലി നേ ആഹ് അവിടെ സ്ഥലം മേടിക്കണോങ്കി എന്തൊക്കെന്ന് പറഞ്ഞ് ചെറുതായിട്ട് ഇത് കണ്ടായിരുന്നു
കൊറെക്കെ ചുമ്മ ഫേക്ക് വരുന്നേ
അതെ ഒന്ന് ആഹ് ചെലതേ ഒള്ളൂ കൊള്ള ചെലത് ഞാനതോണ്ട് ന്യൂസിന്റെ ന്യൂസ് ചാനലാണോന്ന് ആദ്യം നോക്കും
ആഹ് കൊറച്ച് അവരുടെ വീഡിയോസിന് റേറ്റിംഗ് കൂടാൻ വേണ്ടിട്ട് ഉം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുവല്ലോ
എന്തൊക്കെ കോപ്രായങ്ങളാ ആൾക്കാര് കാണിച്ചുകൂട്ടുണെ
ആഹ് അതെ അതെ അതെ ഉം
നിക്ക് ഇത് ആക്കിയാലാണ് എനിക്ക് ഞാൻ ഫേമസ് ആവണെ ന്ന ചിന്തയ
ചിന്തയാ അത് തന്നെ ഞാന് ഈ കഴിഞ്ഞ ദിവസം ഒരു ഈ ഈ മുടി വളരുന്നതിന്റെഒക്കെ ചുമ്മ മുടി ഇങ്ങനെ നന്നായിട്ട് കൊഴിയുന്നുണ്ടേ
ഉം
അന്നേരം ഈ മുടി വളരുന്ന എണ്ണ നല്ലതുണ്ടോന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ ന്യൂസ് ഇത് പരസ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പഴേക്കും എന്തുമാത്രം കാര്യങ്ങളാ പറയണത്
ഉം
അവരുടെ മുടിയുടെ ഒക്കെ ഒരു വള ഇത് വെപ്പ് മുടി വെച്ചിട്ടാണോ എങ്ങനെയാണോ കരണ ഇങ്ങനെ കാൽപാദം വരെ പോലെ മുടിയൊക്കെ കാണിക്കുന്നുണ്ട്
ചിലവർക്ക് പാരമ്പര്യയിട്ട് ഉണ്ടാവും മുടികള് ഒന്ന് ഒത്തിരി ഉണ്ടാവും ചിലവർക്ക് അല്ലാതെ ചെ ഓരരുത്തരുടെ ശരീരത്തുള്ള ഇതനുസരിച്ചായിരി ക്കും മുടികള് വളർച്ച വരതെ അല്ല ആ അല്ലാ അ ഇന്നും ഇത് തേച്ചിട്ടൊന്നും എനിക്ക് അത്രയും തോന്നാറൊന്നില്ല പിന്നെ കൊറച്ചൊക്കെ സത്യമായിട്ട്ട്ടോ ഒത്തിരിയൊന്നും ഇല്ല കൊറച്ചൊക്കെ ഇതിനകത്ത് സത്യം കാണു വായിരിക്കും കൊറെക്കെ സാ ഒരു സാധനത്തിൽ നിന്ന് നമ്മള് കഴിക്കുന്നനുസരിച്ച് അതിന്റെ നല്ല നല്ല വശവും ചീത്തവശക്കെ പോകണ്ട് ഇപ്പം നല്ല സാനം നമ്മള് കഴിക്കുന്നെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ത്ത്ണ്ടാകും അത്രേള്ളായിരിക്കും
ഉം ഞാനെ ഇപ്പൊ ഒര് എണ്ണ തേക്കുന്നതേ ഈ എന്തോ എന്തോ ഒരു പാല പേര് ഞാൻ മറന്നുപോയി
ഉം
ഒരു എണ്ണയാ തേക്കണ ഒരു എല ഒര് എലയിട്ട് ആ എലയി ട്ട് എല ഇങ്ങനെ എന്തുവാ ആഹ് ദന്തപാല ദന്തപാല ദന്തപാലന്ന് പറഞ്ഞ അതിന്റെ എലയിട്ടാണ് എണ്ണ തേക്കണതേയ്
ആഹ്
പക്ഷെ അത് നല്ലതാട്ടോ ഒരുപാട് ചൊറിച്ചിലും തലെലിങ്ങനെ താരനുണ്ടല്ലോ
ആഹ്
താരനൊക്കെ മാറി കിട്ടാനൊക്കെ നല്ലതാ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് എഹ് എണ്ണക്കാ നമ്മള് എണ്ണയ്ക്കകത്ത് ഒരു ഏഴെല ഒരു കുപ്പി എണ്ണക്കകത്ത് ഇടുക. എന്നിട്ട് വെയില് കൊള്ളിക്കും.
ആഹ് എത്രോസം?
ഏഹ് ഏഴു ദിവസം വെയില് കൊള്ളിക്കും അത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പഴ്ത്തേക്ക്, ന്തോ?
അതിനും കണക്ക്ണ്ടായിരിക്കുന്ന്. ഏഴ് എല ഏഴ് ദിവസം അതാ ചോയ്ച്ചത്
ഏഴു ദിവസം ആഹ് അന്നേരം ഇത് ഈ വൈദ്യന്മാരുടെ ഇങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങളായിരിക്കുവല്ലോ. ഇനി വെയിലത്ത്‌ വെ ച്ച് കഴിയുമ്പഴ്ത്തേക്ക് അതിന്റെ നിറം മാറി വരും നല്ല ഈ എന്താ പറയണെ ഞാവൽ പ്പഴത്തിന്റെ നിറം പോലെ ആകും. ആഹ് അന്നിട്ട് ആ എണ്ണ എടു ത്ത് നമ്മള് തലേ വെച്ച് കഴിയുമ്പഴ്ത്തേക്ക് നല്ല പിന്നെയിം അതിങ്ങനെ പറ എന്തോ
എല ഏതാണ് ന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റൊ?
ഈ എല തിരിച്ചറിയാന്ന് പറഞ്ഞ അത് അറിയാവുന്നവർക്കേ അറിയുള്ളൂ കാരണം ഒരുപോലത്തെ എല ഒരുപാടുണ്ടല്ലോ
ആഹ് അതാ ചോയിച്ചത് ആഹ് വിരലിട്ട് നമ്മൾ വിരലി ട്ട് തലേ തേച്ചിട്ട് നമ്മളെ തല മുടി പോയാ പിന്നെ പൊ പോയില്ലേ കാര്യം.
ആഹ് പോയി പോയി എന്ന് വെച്ചാ ഞാന് ഇവിടെ സ്വന്തക്കാരെ അവിടെന്ന് എനിക്ക് കൊണ്ട് തരുന്നാ അപ്പൊ അവരീ കാടു പോലെ ഉള്ള സ്ഥലത്താണ് താമസിക്കുന്നത് അവടെ ഒരുപാട് ഈ വൈദ്യന്മാരും അങ്ങനെയുള്ള ഈ ആദിവാസി ഏരിയ
അതെല്ലേ അഹ് ആഹ്
അപ്പൊ അവർക്കിങ്ങനെ അറിയാം മരുന്നൊക്കെ അപ്പൊ ആഹ് അവരിങ്ങനെ മുടി പോയ ആളുകൾ വരെം വന്ന് അങ്ങനെ എണ്ണ മേടിക്ക അവര്ടെ അട്ത്ത്ന്നല്ല അവര്ടെ അട് ത്ത് തന്നെയാണ് ഈ സം ഇത്. ആഹ് ആദിവാസികളുള്ളത് ആഹ് ആ മുടി ഇങ്ങനും ഒരുപാട് കൊഴിഞ്ഞീ കഷണ്ടി പോലെ മുടി ഇങ്ങനെ വട്ടത്തി വട്ടത്തില് പൊഴിഞ്ഞു പോകുന്നത്ണ്ടല്ലോ ആഹ് അതി പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവുവല്ലോ
എനിക്ക് താഴെ അടിവഷത്തായിട്ട് ശകല റൗണ്ടി പോയിട്ടുണ്ട്. ഒരു പത്ത് പതിനേഴാമത്തെ വയസ്സിലാ പതിനാറാമത്തെ വയസ്സിലാ എങ്ങാണ്ടോ. ഞാനത് വന്ന് തൊക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് മേടി ഓൽമെന്റ് കുത്ത് ഒരു ഒരാഴ്ചയപ്പോ പയ്യെ മുടി വന്നു
അഹ് ആഹ് അങ്ങനെയുള്ളവര് വരെ അവിടുന്ന് മരുന്ന് മേടിക്കുന്നുണ്ടെന്നാ പറഞ്ഞെ അപ്പൊ നല്ല മാറ്റ ഉണ്ടെന്നും പറഞ്ഞ് പക്ഷെ ത് നല്ലൊരു ഗുണമുള്ള കാര്യായിരുന്നു ചൊറിച്ചിലൊക്കെ നല്ല മാറി. താരൻ നന്നായിട്ട് പോകും.
താരനാണ് നമ്മടെ മുടി കൊ കോഴിച്ചിൽ ന്റെ ആദ്യത്തെ കാര്യം
ആഹ് അതെ അതെ അതെ ഇപ്പൊ മുടി അങ്ങനെ ഉണ്ടാവുന്നൊക്കെയുണ്ട്.
ഉം ഉം
അങ്ങനെ. ആ ഒരു മരുന്നാണ് ഞാനിപ്പോ തലെ തേച്ചൊണ്ടിരിക്കുന്നത്.
ഉം നിങ്ങെളെന്ത്
അ യിന്ന് കൊറെ വീടി എന്തോ
നിങ്ങളിപ്പോ എന്ത് ചെയ്യ്ണു?
ഞാനിപ്പം. പ്രത്യേകിച്ചൊന്നും ചെയ്യ്ണൊന്നുല്ല
എണ്ണക്കെണ്ടാക്കിട്ടൊ ന്നറിയാൻ വേണ്ടി ചോദിച്ചാ
ഇല്ല യില്ല. വിക്കലൊന്നു ഇല്ല. പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള പിന്നെ ഇങ്ങനെ വെച്ച് സ്വന്തക്കാർക്കൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ നല്ല ഗുണ ഉണ്ടെന്നും പറഞ്ഞോണ്ട് വേനൽക്കാലൊ ഒക്കെ ആവുമ്പത്തേക്ക് എണ്ണ കിട്ടാനില്ല.
പിന്നെ പോയീന്യോ?
അഹ് ആഹ് പൊഴിഞ്ഞു പോകുവല്ലോ
ആഹ് ഇത് അയ്ല്ട് വേനൽക്കാലത്താ ഈ മഴ പെയ്യുമ്പം ഒരു കൊഴിച്ചുംണ്ട് എലയ്ക്കും മരങ്ങ റബറിന്റെയെലെക്കെ പറഞ്ഞപോലെ
ആഹ് ആ അത് പറഞ്ഞ പോലെ ഇതിന്റെ എലയും പൊളിഞ്ഞു പോകുന്ന് പറഞ്ഞ വല്ല് വെല്യ മരമൊന്നുമല്ലെന്നാ പറഞ്ഞെ എന്നാലും അത്യാവശ്യം ഒരു മുഴുത്ത മരവാന്നാ പറഞ്ഞത്. ഞാൻ കണ്ടട്ടില്ല ഇതുവരെ ആയെല, അല്ല എല എല്ലാ മരം അവരിങ്ങനെ എല കൊണ്ടതരും അല്ലാണ്ട് ഞാന് മരമൊന്നും കണ്ടട്ടില്ല നല്ല ഇതാന്നും പറഞ്ഞിണ്ട് ഇപ്പൊ പിന്നേ ഈ ചൊറിച്ചിലിന്, നമ്മുടെ ദേഹത്ത് ചൊറിയൂലേ? അതിനൊക്കെ നല്ലതാന്നാ പറഞ്ഞെ ഈ ഈ എണ്ണ. ആഹ്ചൊറിഞ്ഞു പൊട്ടണതൊക്കെ.
ഉം ഉം
ഈ കൂടുതൽ ഈ വ് നമ്മള് വീഡിയോസിലൊക്കെ കണ്ട ഈ സോറിയാസിസ് ഉണ്ടല്ലോ
ആഹ് ആഹ് ശരി ശരി ആ ആ
ആഹ് അതിനൊക്കെയാ ഏറ്റവും നല്ല ഇതാന്നൊക്കെ പറയുന്ന കേക്കാത് എത്രത്തോളം സത്യം ഉണ്ടെന്നറിയില്ല, പിന്നെ ഓരോ ഇതിന്റെ പരസ്യത്തിനെക്കെ ഊറ്റ്യൂബിലൊക്കെയാ അത് കണ്ടേക്കണത് ഇനി ഇവരും പറയുന്നുണ്ട് അതൊ നല്ലതാ പിന്നെ കഴുത്തിന്റെ അവിടെള്ള കറപ്പ് ചൊറ് അങ്ങനെയൊക്കെ നല്ലതാന്നൊക്കെ പറയുന്നു എനിക്കിതുവരെ അങ്ങനെ ഒണ്ടായിട്ടില്ല, തലേൽ ഇങ്ങനെ വെക്കുന്നു അത്രേ ഉള്ളൂ സ്വന്തക്കാർക്കായാലും കൊടു ട്ട് നല്ല ഏഹ് ഗുണം ചെയ്യും നല്ല ഇതാന്നും പറഞ്ഞ് പറയുന്നുണ്ട് എങ്ങനെയാഹ് അറിയില്ല ഉം എന്നാ വെച്ചോട്ടെ എന്നാ ഞാന്, ആഹ് ശെരി എന്നാ